ആഹ്
ആഹ് ഇപ്പകിട്ടി കൊറെ അടിച്ച്ഞാന്
എടക്ക് ഓരോരെ ആഹ് എന്തൊക്കെ വർത്താനം
എന്തൊക്കെ നല്ലത് തന്നെ
ദേ ആഹ് ആഹ്
ചായക്കെ കുടിച്ചാ
ചായകുടി കഴിഞ്ഞു
ഇപ്പ സ്കൂളിട്ട് ആഹ്
ഉം ഓരോ കുളിയും തിരക്കിന്റെ ഒക്കെ ടൈം ആയിക്കാ ല്ലേ
ആഹ് അങ്ങനെ തന്നെയാണ് ആ രണ്ടാള് പിന്നെ കുളി കഴിഞ്ഞേക്കണ് വന്നേക്കന്നെ കുളി കുളിച്ചികണ് വിളിക്കാൻ മഴയല്ലായിരുന്നോ ഇത് വരെ
ആഹ് അതന്നെ
ഇന്ന് മഴ തന്നെയായിരുന്നു
ഉം മഴയെന്നഴിഞ്ഞു
മറ്റത് ഉച്ചക്കക്കൊരു ഒഴിവുണ്ടായിന്നു ഇന്ന് തീരെ ഒഴിവുണ്ടായിട്ടില്ല
ആഹ് ഇന്ന് ഇവിടെ മഴ ഉച്ചക്കൊരു ചെറുതായിട്ട ഉച്ചന്റെ മുമ്പ് ഉച്ചക്ക് മഴന്നായിനു ജുമുഅ പിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മഴന്നയിനു
ആ ഇവിടെ ജുമുഅയുടെ മുന്നേ തന്നെ മഴയാരുന്നു ജുമുഅക്ക് പോകുമ്പോളൊക്കെ മയങ്ങനെ പെയ്തങ്ങാണ്ട് നിക്കാരുന്ന്
ആഹ് ജുമുഅന്റെ മുന്നവിടെ മഴ കുറവുണ്ടായിനു
ആഹ് ആഹ്
പിന്നെന്തക്കെ വൈന്നേരത്തിനുള്ളതൊക്കെ ആയോ?
ആ വൈനാരത്തിനുള്ളത് ഉച്ചക്കുള്ളനെ വൈനാരത്തിനെടുക്കല വേറെണ്ടാക്കലൊന്നില്ല പിന്നെ എന്തേലുക്കെ ചെറിയ കൂ ട്ടാന എന്തേലൊക്കെ ഉണ്ടാക്കന്നല്ലാതെ
ഒറ്റടിക്കങ്ങ്ണ്ടാക്കുംല്ലേ
ആഹ് ചോറതൊക്കെ പിന്നാവുമ്പത്തെന് രാവിലെ തന്നെ ണ്ടാക്കും
എന്താ ഫുഡ്ണ്ടാക്കി
ഇന്ന് വെണ്ടക്ക കറിവെച്ച് പിന്നെ വെത്തല് പൊരിച്ചങ്ങാണ്ട് ബീൻസും കേരറ്റും കൂടെ ഉപ്പേരിണ്ടാക്കി
ശരി ഇവിടെ ആണെ കിളിമീനും പിന്നെ ചക്കക്കുരും വെള്ളരിക്ക കറി
ആഹ് ആഹ്
അങ്ങനെ ആരും ഇല്ല ഞാനും ഹസ്ബന്റും ഒറ്റക്കാണ് അപ്പ പിന്ന അങ്ങനെ
ആഹ് ആഹ് ആഹ് കുട്ടികളെവിടെ
ഓല് ഒരാള് കല്ല്യാണം കഴിഞ്ഞു ഒരാള് ഹോസ്റ്റലിലും ആണ്
ആഹ് ആഹ് ഉം
പിന്നെന്തൊക്കെ
വേറെന്തൊക്കെ നല്ലത് തന്നെ
ഉം വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
ഇവിട അമ്മേണ്ട്
ആഹ് ഉം
ഉം ഞാനും കുട്വേളും
ആഹ്
ഉം
എത്ര മക്കളാ
മൂന്നാള്
ആ
ങ്ങക്ക് രണ്ടാള്ല്ലേ
ആഹ് ഇൻക്ക് രണ്ടാള് ഹ് ഹ്
ഉം പിന്നെ വേറെന്തെങ്കിലൊക്കെ ജോലിണ്ട
വേറെ ഞാനിങ്ങനെ ചെറുതായിട്ട് ടൈലിറിങ്ങട്ട് ചെയ്യണണ്ട്
ആഹ് ആഹ്
ഉം ഉം
പിന്നെ എന്തങ്ങനെ പോണില്ലേ മഴയും തണുപ്പൊക്കായിട്ട് അങ്ങനെ പോണില്ലേ
പൊർത്തർങ്ങാൻ പറ്റാതെങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലങ്ങനെ ഇരുന്ന്
ആഹ് എന്താ ചായക്ക് കടിണ്ടാക്കി
ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല
ആരയ്നുള്ളതിലേ ഉണ്ടാക്കൻ ഇണ്ടാക്കാൻ ആരള്ളത് ലെ
ആഹ് ആഹ് ആഹ്
ണ്ടാകാനില്ലേ കുടിക്കാനില്ലേന്നർഞ്ഞ മാതിരി
അതന്നെ ആഹ് ചായ പിന്നെ ഇൻക്ക് വാണം ഉച്ചരിമ്പോളേ
ആഹ് ആഹ് ചിലപ്പോ പിന്നെ വാണം തണുപ്പല്ലേ തണുപ്പാമ്പോ പിന്നെ ചൂടി ഉം ചൂടാ
ചായ കുട്ച്ചണം അതോട് പിന്നെ ചായണ്ടാക്കും ഉഹ് ഉഹ് കടി പിന്നെങ്ങനെയ്
ആഹ്
എണ്ണക്കടി ഇതൊന്നും വെല്ലാണ്ടാക്കൂല കുട്ട്യാളൊക്കെണ്ടങ്കി പ്പ എന്തെലൊക്കെങ്ങനെയ് ഇണ്ടാക്കും ഉം അല്ലെങ്കിഒന്നും ഉണ്ടാക്കൊന്നല്ല
ആ ആഹ്
അവിടെ അവിടെ ഇണ്ടാക്കണ്ടരുല്ലേ ചെറുത് കുട്ടികളൊക്കെ അവു സ്
ആ ഇവടെ പിന്നെ കുട്ട്യാൾ സ്കൂൾട്ട് വരുബോന്തെങ്കിലൊക്കെ വാണം
ആഹ്
ഇന്നിപ്പോ മമ്പയർണ്ടല്ലോ പയറ് അത് ശർക്കരിം തേങ്ങിം ട്ട് കാണ്ട് ഉമ്മണ്ടാക്കിയെ
ആഹ് ആടടത്ത കുട്ടികൾ ആ ആ അല ചെല കുട്ടികൾക്ക് മധുരം ഇഷ്ടണ്ടാവൂല
ആഹ് ഓരിക്ക് എഹ് കുഴപ്പൊന്നുല്ല
രണ്ടാൾക്ക് എരിയാണ്ഷ്ടം
ആഹ് ആഹ് മതുര വല്യ ഇഷ്ട്ടല്ല്യല്ലേ
ഏഹ് ഏഹ് പഴംപൊരി ഇതൊന്നും ഇഷ്ട്ടല്ല ഉള്ളിവട ഇത് അങ്ങനൊക്കെ ഏരിയുള്ള സാധനങ്ങളാണ്
ആ അമ്പട ഇവിടുത്തെ ആൾക്കാര് പയമ്പൊരിന്റെ ആളാണ് പഴം പൊരിഇഷ്ട
ത്തേ ന്നുണ്ടാക്കാൻ തന്നെയ്ക്കൂല സമൂസ സമൂസ അങ്ങനെ ഈ എരില്ല സാധനങ്ങൾ മാത്രം
ആഹ് ആഹ്
മധുരില്ലത് ഒന്നും ഇഷ്ടല്ല
ആഹ് കാര്യയിട്ട് എന്തു ണ്ടാക്ക?
ആഹ് ആശ് പക്ഷേ ഒന്നും അങ്ങനത്തള് ഇഷ്ട്ടല്ല മധുരമുള്ളതെള് അല്ലാത്ത എരിള്ളത് കളൊക്കെ ഇഷ് ഷ്ടണ്.
ആഹ് പൊക്കെ ആഹ് ചേലോൽക്ക് ഇണ്ടവും ങ്ങനെ നമ്മുക്ക് ഒക്കെ വയിറ്റിലുണ്ടാവുബളാണ് അറിയ
താല്പ്പര്യല്ലഓല്ക്ക്, രണ്ടാക്കുല്ല
ആഹ് ബന്നീന്നല്ലേ കുട്ടിളൊക്കെ?
ആ വന്നീനു വന്ന് പോയി ഇഞ്ഞി അടുത്ത മാസം ഉള്ളൂ ഹോസ്റ്റലത്തോള് വരിക
ആഹ്, ആഹ്
മറ്റോള് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും, ഓള് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ നിക്കും
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ ഇങ്ങനെ പോണ്ലെ
ണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്, ഹസ്ബൻഡറ് എന്ത് ചെയ്യണു
ഓൽക് വയറിംഗ് ആണ്
ആഹ് ജോലിക്ക് പൊയിക്ക?
ആഹ് ഓര് പൊയിക്കണ്, ഓല് രാവിലെ ആ ഇന്ന് പിന്നെ ചോറിന്ന് കാണ്ട് ജുമഅ കൈഞ്ഞ് ചോർന്നു കണ്ടു
അപ്പള ആഹ്
ചോറിന്നാൻ വരൂല്ലേ അവിടെ
ആ വരുയ്
ചോറിന്നണ്ട് പോയിട്ടുണ്ടാവും
ചോറിന്നു പോയി ഉം
പിന്നെ ഇന്നു വള്ളിയാഴിചയല്ലെ ജുമാട്ടീ
ആഹ് ആഹ് ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങനെണ്ട് പോവും ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഇടക്കൊക്കെ വരും
ആഹ്, ആഹ് ഇപ്പൊ പിന്നെ മഴ ആയത് കൊണ്ട് കൊറച്ച് ഇത്ണ്ടാവൂലേ.
ആഹ് ആഹ്
ആൾക്കാരൊക്ക
ആഹ് അതന്നെ പക്ഷെ ഇപ്പ അയിന് അപ്പ ആരും പൊറത്തെറങ്ങൂലേയ് മഴന്ന് പറഞ്ഞാണ്ട് ആരും, പെണ്ണുങ്ങളറങ്ങുമ്പോളഅല്ലെ അധികം വണ്ടി ഇതൊക്കെ എടുക്ക കാ അപ്പൊ ആരും എവിടുക്ക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളൂ പോവ അല്ലാത്ത
ആഹ് അതാങ്ത്തെന്നെണ്
ഹ്, ഹ് അങ്ങനിണ്ട്
ആഹ് മഴ ആയ, പുറത്തൊക്കൊക്കെ എവിടേക്കേലും പോവാൻ തന്നെ മടി യാണ
പൊറത്തർങ്ങാൻ തന്നെ തോന്നൂലല്ല അപ്പൊ മുണ്ടാതെ അവിടെ ഇരിക്കും
ആ, മഴ ആയ ഞമ്മക്കന്നെ എവട്ക്കേലും പോവാൻ മടിയാണ്
അത്യാവശ്യല്ല എന്തെങ്കിലും കാര്യത്തിനാണെങ്കില് പോവും ചെയ്യും
അങ്ങനെ തന്നേ.
ഉം
പിന്നെ വേറെന്തൊക്കെ വൈന്നേരം വേറെണ്ടാക്കുവാലേ അതൊ ഇതെന്നേക്കാരംലെ
ആഹ വൈന്നാരം
ആഹ് ചപ്പാത്തി ഇണ്ടാക്കുവാ. മ്മ്. ഉം ഉം കറീ കറി ഇണ്ടാക്ക്വാ
ക്കണം ഉം. കറിയും ചപ്പേ എശാസ്കാരം കഴിഞ്ഞിട്ടിണ്ടാക്കും.
ആഹ് ഇഞ്ഞ് രണ്ടാക്കല്ലെ ഇള്ളൂ, തോനൊന്നും വേ ണ്ടല്ലോ ല്ലേ? ആഹ് ആഹ്. എന്നാപ്പൊ ഇത് ചുടലും തിന്നലും വെയ്ക്കൂലെ?
ആഹ് ചുടലും തിന്നലൊക്കെ ഒപ്പാവും.
ഉം പിന്നെ വേറെന്തൊക്കെയാ?
വേറെ എന്താ അങ്ങനെ പോണിണ്ട്. കൊഴപ്പൊന്നുല്ല.
മ്മ്
വീട്ടിക്ക് പോക്കില്ലേ?
ആഹ് ഞാൻ പോയിട്ട് പത്ത് പതിനഞ്ചൂസാറ്റായി പോയി വന്ന്ട്ട്.
ആഹ് പോയി നിക്കൂലേ?
ആഹ് പോയാല് ക്ക് അധികോ പിന്നെ രണ്ടീസം അല്ലെങ്കി ഒരീസൊക്കെ നിക്കു അത്ര തന്നെ, പിന്നെ സ്കൂളല്ലെ എന്നു. ഇസ്ക്കൂള് തൊറന്നാ പിന്നെ നിക്കലില്ലാ
അതന്നെ. ആഹ്
ട്യൂഷനു ഉണ്ട്. ശനിയാഴ്ച ട്യൂഷനു ഉണ്ട്. ഞായറാഴ്
ആഹ്. വല്യ കുട്ട്യേളായാ പിന്നെയ്
മ്മ് അട്ത്ത ഞാറാഴ്ചയും ട്യൂഷന്ണ്ടാവും.
ഉം ഓൽക്കൊയിവൊന്നു ഉണ്ടാവൂല.
അഹ് ആഹ് അതാണ് ഈ ഒമ്പയിലെത്തിയാ പിന്നാ
അതന്നെ പിന്നെപ്പോ ഒയിവിട്ടൊന്നുല്ല.
മ്മ് പിന്നെ എപ്പളെങ്കിലും ലീവിനന്സരിച്ച് അജീത്ത രണ്ടീസത്തിനൊക്കെ പോവാ
ആഹ്
ഇങ്ങളെങ്ങനെയാ ഇങ്ങള് പോക്ക്ണ്ടാ? ഇങ്ങള് പിന്നെ പോയാല് പിന്നെ ഇവർക്കിണ്ടായി കൊട്ക്കാനാര്
എപ്പളേലു ഒന്ന് പോയി വര്വേള്ളു ഇജ്ജാ. പാർക്കലൊന്നുല്ലപ്പൊ? ഇപ്പ പാർക്കലൊന്നു ഇല്ല. അപ്പൊ അങ്ങനെ പോയിങ്ങാണ്ട് വേം വരും.
ആഹ് ആഹ്
എന്തേല്വൊക്കെ വാ ഇതൊക്കെ പരിപാടിയൊക്കെ ഇണ്ടാവുമ്പള് പോയി വരും. അങ്ങനെയൊക്കെ ഉ
ചോറോ മുഹറം പത്തിനൊന്നു പോവാൻ ലീവിട്ടീല്ല ഇപ്രാവശ്യം. ഒരു ദിവസല്ലേള്ളൂ പിറ്റേ ദിവസം പിന്നെയും ഇസ്കൂള്ണ്ട്.
ആഹ്
അന്നത്തെ ഭാഗ്യത്തിന് കിട്ടിയിട്ട സ്കൂള് ആദ്യൊക്കെ മുഹറം ഒമ്പതിനും പത്തിനും ലീവ്ണ്ടായിര്ന്നല്ലോ?
ലീവ്ണ്ടായിനു. ഇപ്പതൂല്ല.
ഇപ്പൊ പോലീസാക്കീക്കണാ. പോലീസിന് പിറ്റേദിവസം ക്ലാസ്സെടുക്കൂം ചെയ്ത്.
അതന്നെ.
ഉ
പിന്നെന്താ? കേ വേറെന്താ അങ്ങനെ പോണൂ. കൊഴപ്പൊന്നുല്ലാ.
മ്
എപ്പ്ള വെര ഹസ്ബന്റ് എപ്പ്ള വെര
ഓന് വരാന് ഏഴ്മണി മഗ്‌രിബ് ബാങ്ക് കൊടു പറഞ്ഞ മാതിരി വരും. ഏഴ്മണി ഒക്കെ ആവാൻ ഏഴ് മണി ആയല്ല ഇപ്പത്തന്നെ
ആഹാ അതന്നെ ഇപ്പബാങ്ക് ബാങ്ക് ഏഴുമണിആയാ
ആഹ് വാങ്ക്പ്പോ ആറേഅയ്മ്പത്തഞ്ച് ഏഴ്മണി ആവാരാകും കൊട്ക്കണെങ്കി
ആഹ ആ് ബങ്കൊട്ക്ക്ണണ്ട്
ആഹ് വാങ്കൊട്ക്ക്ണ്ട്
മ് പിന്നെന്തൊക്കെ
വേറെന്തെക്കെ ഇങ്ങനെ പോണ് ലെ മുഹറത്തിന് നോബെല്ലം നോറ്റീനീലെ.
ആഹ് നോമ്പോക്കെ നോറ്റീനു
മ് ന്ന യിക്കോട്ടെന്നാ. നി പിന്നെ വിളിക്കണ്ട് ട്ടാ ബാങ്കൊട്ക്ക്ണ്ട്.
ഓക്കെ ന്നാ ശരി